ആഹ് എന്തൊക്കെയാ വർത്താനം
സുഖാണ് ഓ ചായക്കുടൊക്കെ കഴിഞ്ഞു
എന്താ ചായക്കടി
ചായക്കന്ന് ബേക്കറി ഐറ്റംസ് ആണ്
ഏഹ് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കോ ചായക്കടി വൈകുന്നവരോ
ആഹ് ഉണ്ടാക്കേ ഹസ്ബൻന് പണ്ടാരിപ്പണ അയോണ്ട് അതൊക്കെ ഉണ്ടാക്കും
ഏഹ് എന്താ ഹസ്ബന്റ് ഉണ്ടാക്കാര്
ആഹ് ഹസ്ബൻറ് ഉണ്ടാക്കും ഞാനു ഉണ്ടാക്കും എണ്ണക്കടി
ഏഹ് എന്താ എന്താ സ്പെഷ്യലൊക്കെ എന്താ
സ്പെഷ്യല് ഇന്ന് സ്പെഷ്യല് അങ്ങനെന്നും ഉണ്ടാക്കിട്ടില്ല കുട്ടികൾക്ക് സുഗലേനിയേ അതുകൊണ്ടൊന്നും ഉണ്ടാക്കിട്ടില്ല പിന്നെ ഞാന ഇണ്ടായി സ്കൂളൊക്കെ വിട്ട് വരുമ്പോത്തിനെ ഉണ്ടാക്കയി ഉം
എന്താ കാര്യമായിട്ട് ഇണ്ടാക്കാറ്
അധികം ഇങ്ങനെയ എന്താ കേക്ക് നെയ്വവട അങ്ങനെയൊക്കെ ഉണ്ടാക്കും
ആഹ് ഉം
ഇങ്ങൾ ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു
ഉം
ആഹ് പിന്നെ ആഹ് ഉള്ളിയോടെ ഉണ്ടാക്കിയത്
ഏഹ് എന്നുണ്ടാക്കുവോ
ഇല്ല ഇല്ല ഇടക്ക ഏതെങ്കിലും കലൊക്കെ ഉണ്ടാക്കും പൂതിയരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയു ആഹ് എല്ലാ പൂളും ഉണ്ടാക്കിലില്ല ഇപ്പാനെ പ്രത്യേകിച്ച് ഗ്യാസിനൊക്കെ പ്രയാസ ആയില്ലേ അത് കാരണം അങ്ങനെ ഗ്യാസ് ആഹ് അതൊണ്ട് ഗ്യാസൊന്നും അധിക ഉപയോഗിക്കില്ല പിന്നെ വൈകുന്നേരായി ആഹ് വിറകുണ്ട് വിറക് കുറവ് ന്നെയാണ് ചകിരിയും കാര്യങ്ങളും പിന്നെ ഓല വെട്ടിട്ടുള്ള വിറകൊക്കെ ഉണ്ടാവൂല അതൊക്കെ കിട്ടും അതൊക്കെ വെച്ചം കത്തിക്കും കൊറേ ആയിട്ട് കൊറെ കൊല്ലങ്ങളായിട്ട് വാങ്ങലില്ല ഒരുപാട് കൊല്ലായി വാങ്ങാത്ത നമ്മളിപ്പോ ഇപ്പ അനിന്റെഷം ഗ്യാസ് കിട്ടിയതിനന് ശേഷം ഗ്യാസ് ഇപ്പ ഞങ്ങള് ഇവിടെ ഫ്രീയായികാണ്ട് വാങ്ങിയത് അങ്ങനെ ഇണ്ടായിന്നില്ല ഇപ്പ എന്തോ പറഞ്ഞ ങ്ങളൾ ഇണ്ടാവു അയിന്റെ മുന്നേക്കെ ഞങ്ങൾ എപ്പോഴും വറക് പൈസ പൈസ കൊടുത്തു വാങ്ങിന് വിറകും ചെയ്തേതാ ഗ്യാസ് പറ്റിയതോടുകൂടി രണ്ട് കുറ്റിക്കെ ആക്കാനും പിന്നെ നമ്മള് ഫുള് ഗ്യാസ് മൽക്കണ്ട് ഗ്യാസ് മുല ഫുുള്ളല്ല ഞാന് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അഞ്ച് കൊല്ലം മുമ്പ് വരെ ഞാൻ അടുപ്പിടുത്ത് ഞാൻ എല്ലാം അടുപ്മ്പോ തന്നെ ഉണ്ടാക്ക ഒരു ചായ രാവിലത്തെകാൽ ചായ അങ്ങനെ വൈകുന്ന ചായ അതൊക്കെ ഉണ്ടാക്കുള്ളൂനി ഗ്യാസും മേൽ രാത്രികത്തെ ഫുഡ് വരെ അടുപ്പ് തന്നെ ഇണ്ടാക്കി എന്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി അടുക്കള പൂട്ടി പിന്നെ ഫുള്ള് ഗ്യാസ് ഞാൻ പറയും ഇങ്ങനെ ഞാൻ പോയതോട് കൂടി അടുപ്പ് പൂട്ടിക്കാണ് ഞാൻ അങ്ങനെ കൊണ്ടാടന്നതരുന്നുന്ന് പറയും ഞാന് അടുപ്പ് നമ്മള് കത്തിക്കുന്ന അടുപ്പിന്റെ ഭാഗം നല്ല വൃത്തിക്കുവാണല്ലോ അപ്പ ഞാനാ അടുപ്പിന്റെ അടുത്ത് ഇണ്ടാവല് ആഹ് ഞാനാ പിന്നെടു അപ്പൊ ഞാന അതിനനുസരിച്ച് കൊണ്ടടുക്കേു ഞാൻ പോയി എന്റെ കല്യാണം ഇന്റെ അന്ന് തന്നെ അടുക്കള കേടുവന്നു ഞാൻ കല്യാണ അന്ന തന്നെ അടുക്കളൽ എന്താ എന്തൊക്ക ആയി ഫുള്ള് കേടുവന്നു പിന്നെ വെള്ള ആയി പിന്നെ അത് ഉപയോഗിക്കാതായി എന്റെ കല്യാണം കഴിഞ്ഞോട് കൂടി അടുക്കള പൂട്ടിപ്പോയി പിന്നെ ഫുള്ള് ഗ്യാസ അങ്ങനെ പിന്നെ എട പിന്നെ നമ്മളെല്ലാരും ഒക്കെ ഉണ്ടകുമ്പോ ഇടത്തൊക്കെ ഒന്ന് അടുപ്പിന്റെ അവിടെ വൃത്തിയാക്കിയ വൃത്തിയാക്കി അപ്പൊ ഇടക്കൊക്കെ എപ്പഴെങ്കിലൊക്കെ ഒന്ന് കത്തിക്കോ എല്ലാം റൈസ് കുക്കർ ഉണ്ട് ഇവിടാ അപ്പൊ ചോറ് തിളച്ചന്റെഷം റൈസ് കുക്കറിലെ അറക്കി വെക്കും അരി തിളച്ചതിന് ശേഷം റൈസ് കുക്കറിൽ അറക്കി വെക്കും പിന്നെ കറികളൊെ അതുമ്മ തന്നെ ഉണ്ടാക്കലുണ്ടനത് പിന്നെ ഗ്യാസിനൊക്കെ വെല കൂടിയ അപ്പം പിന്നെയ ഇടക്ക കുറെ ആൾക്കാരെ കണ്ടപ്പോ നമ്മള അടുപ്പില്ന്നെ ഉണ്ടാക്കും ചോറും ചായയൊക്കെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കും വൈുന്നേരം പിന്നെ അടുപ്പഴത്തേക്ക് രാവിലെ ഉച്ചക്കൊക്കെ അടുപ്പിന്റെ അടുത്ത് ഇണ്ടാക്കും ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോ പൊ അടുക്കള് അടുപ്പ അകത്തല്ല അകത്തന്ന് പൊറത്താ അങ്ങനെയല്ലാം ഇപ്പൊ അത് അടു റൂ മ്മെ അകത്തെ കിച്ചണോട് ചേർന്ന്ട്ട് വർക്ക് ഏരിയ മാതിരി ഉണ്ടാക്കിയ ഡോറ ഒന്നുല്ല നമ്മള അടുകളന്റെ ഡോ ഡോർ തുറന്നിട്ട് പുറത്തേക്ക് പോണം അങ്ങനെ ആ വീടിനോട് ചേർന്നിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് പക്ഷെ തേച്ചിറ്റും വാർപ്പും അങ്ങനെയൊന്നും അല്ല ഒരു വിറക് പോരയിട്ട് ഉണ്ടാക്കി വെച്ചത്
ഉം
ഗ്യാസിങ്ങ തന്നെ എല്ലാം ഉണ്ടാവും എല്ലാരും ണ്ടാവുമ്പോ ഇടക്കൊക്കെ ഒന്ന് അടുപ്പ് കത്തിച്ചിട്ട് എന്തെിലൊക്കെ ആക്കും ബാക്കിെല്ലാം ഗ്യാസമ്മ തന്നെയ ആക്കും പിന്നെ എന്തെങ്കിലു പ പരിപാടികളക്കെ ഉണ്ടാമ്പോ അടുപ്പത്തണ്ടാക്കും വലിയ ചെമ്പൊക്കെ വയ്ക്കണമെങ്കിൽ അടുപ്പ തന്നാ നല്ലത് ബെസ്റ്റ് അങ്ങനെയകു ഇപ്പൊ ഗ്യാസ് നീന്റെ ഇടൽ നോമ്പോയപ്പോഴേക്ക് വില കൂടിയേ കിട്ടാൻ പ്രയാസം അവൊക്കെ ചെയ്തുതരും പിന്നെ പിന്നെ അടുപ്പിലേക്ക് തന്നെ പോയി അപ്പോത്തേക്ക് മയ മഴക്കാലം തുടങ്ങിയപ്പോഴേക്കും മഴവെയ്തിട്ട് ഫുള്ള് കുളമ്പ പോലായി കിടക്കും അടുക്കള മഴ ചോർന്നി
ഏഹ്
അങ്ങനെ പിന്നെ അല്ല അങ്ങനെ പിന്നിം അടു ഗ്യാസുമ തന്നെ ആയി ഈ അടുപ്പിലെക്ക് പോകാൻ പറ്റാതായപ്പോ പിന്നെ ഇവിടെ കുറച്ച് വിരുന്നുകാര് വ വരുന്നുണ്ടായിരുന്നു കൊറച്ച് മുമ്പ് കുറച്ച് ദിസം മുമ്പ് ഹെ പത്ത് പതിനഞ്ച് ആൾ ആക്കണ്ടായിരുന്നു വേണ്ടപ്പെട്ട ആൾക്കർ അമ്മന്റെ ഫാമിലിന്ന് കല്യാണം കഴിഞ്ഞ ഫാമിലിയ ഒരു ഹസ്ബൻഡും വൈഫും ഹസ്ബൻഡിന്റെ അവരെ ഹസ്ബൻഡറിന്റെ ഫാമിലി ഒക്കെ കൂടെ വന്നത അപ്പൊ പിന്നെ ഒക്ക കൂടെ ഗ്യാസ മല് നടക്കൂല്ല അങ്ങനെ പിന്നെ അടു പ്പ് നേരാക്കി തരാന്ന് ഒരു താർപ്പായി വാങ്ങിക്കൊണ്ടന് ഈ മേലൊക്കെട്ടി നേരാക്കൊക്കെ ചെയ്ത് അടുക്കളയൊക്കെ ക്ലീൻ ആക്കി തന്നു അയിന് ശേഷം ഇപ്പ അടു പിലെന്നെ ചോറും ചായക്കെ പക്ഷെ വൈകുന്നേരം ആയ പിന്നെ അടുപ്പിലേക്ക് കീഴൂല ആ ഉച്ചക്കത്ത് ചോറും കറിയക്കെ ആയിമല ആയി കഴിഞ്ഞൽ പിന്നെ കെട്ട് അടുപ്പൊക്കെ കേട്ട് കഴിഞ്ഞാ പിന്നെ അ പരിസ് ക്ക് പോവൂല
വൈകുന്നേരത്തിന് വേരെ ചോർ വാണ്ടല്ലേ
വൈകുന്നേരത്തേൊക്കെ സാധാരണ ചപ്പാത്തി ഇതൊക്കെ ഇണ്ടാക്കലായിരുന്നു ഇവിടെ നമ്മക്ക് ഷുഗർ ഉണ്ട അപ് ഉമ്മാക്കെ എന്തെങ്കിലും ചപ്പാത്തിന്ന വണം പിന്നെ ഇക്കാക്ക എന്തെങ്കിലും അരിന്റെ ഭക്ഷണം വാണം അപ്പൊ ഇപ്പ ഇക്കാക്ക പറഞ്ഞ് ഗ്യാസ് എന്തോ ഒരു കൊല്ലത്തേക്ക് നാല് കു റ്റിന്ന് അങ്ങനെ എന്തോ നിയമം ഇറക്കുന്നുണ്ട്ന്ന് പറഞ്ഞു അപ്പൊ ഇക്കാക്ക പറഞ്ഞ് ഇനിപ്പ രാ ത്രി ക്കാതെ ഭക്ഷണം ക്യാൻസൽ ആക്കിക്കള ഉച്ചക്ക് തന്നെ മതി ഉച്ചകത്തെ ചോറും കറിയും തന്നെ കുറച് ഏറെ വെച്ചാൽ മതി ചപ്പാത്തി എന്തെങ്കിലും വണെങ്കിൽ പുറത്തിനിന്ന് വാങ്ങാന്ന് പറഞ്ഞു
ഏ ഞങ്ങക്ക് ഇവിടെ വറഗ വെറഗും അടുപ്പന്നെ രണ്ടു നേരം ചോറ് വെക്കണം ചൂടില്ലക്ക ചോ ചോറ് വെക്കണേ ല്ല വെയ്കുന്നേ ഉ ഉച്ചക്ക് ചൂടിലെ വണം വൈകുന്നേരം ചൂടില വണം ഉപ്പ് ആഹ് അക്കണ്ട ഉപ്പ് വയസ്സായ ഉമ്മയും പാപ്പൊക്കെണ്ടേ ആ ഓൽ ക്കെ ഉമ്മാക്കും ഉപ്പാക്കും ചൂടില്ല ചോറ് വാണം
ഹെ
ഉ അപ്പൊ പിന്നെ നമുക്ക് വെക്കന്നെ വാണ്ടേ നല്ല ത തറവാട്ടിലാണ് ഞാൻ നിൽക്കണതേ
ആഹ് അങ്ങനെ കൊറെ ആൾക്കാരുണ്ടോ
ഓ ഇണ്ട് മൂത്തച്ചമാരൊക്കെ ഇണ്ട്ഓലൊക്കെ വേറെ പൊയിക്കണ് പിന്നെ ഞാന് തറവാട്ടില് ഞാനാണ് ഞങ്ങള് വീട് ഏ വേ ഇണ്ട് ഉമ്മിപ്പൊക്കെ ഇവിടെ തന്നെയ ന്റെ അടുത്ത്
ആ ഹ്അതെയൊ
ഉ ഉം ഉം പിന്നെ വേറെന്തൊക്കെ എന്നിട്ട് വർത്താനങ്ങൾ
എന്ത് ആഹ് സുഖന്നെ മഴൊക്കെണ്ടോവിടാ
ആഹ് മഴണ്ട് ഇന്നിപ്പോ മഴ വെയില് മഴ വെയില് മഴ
ഇവിടെ അങ്ങനെ തന്നെ മഴ പെയ്യുന്നുണ്ട് വെയിലും വരുന്നുണ്ട് അവര കളിപ്പിക്കുന്നു മതിരി ഉം ഉം അതെ അതെ ഉം പിന്നെ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കൊ ഇങ്ങൾ രാത്രിക്കൊക്കെ
രാത്രിക്കക്ക് ആ ഇണ്ടാക്കും വൈകുന്നേരം എന്ത് വണങ്കിലും അധികം രാത്രിയാ സ്പെഷ്യൽ ഇണ്ടാ ക്ക കാരണം കുട്ടിളെക്കെ ഇഞ്ഞി പ്പ സ്കൂൾ വിട്ട് വരുമ്പോ അ ചൂടോട്ക്കനെ തിന്നണകിലെ വൈകുന്നേരം ഇണ്ടാക്കല്ലേ നല്ലത് പ നൈച്ചോറ് എത്താ തേങ്ങാച്ചോറ് അധികം തേങ്ങാച്ചോറാ ഇവിടെ ഇഷ്ടം
ആണോ
വാപ്പാക്ക് അധികം അങ്ങനത്തെക്കാണാ ഇഷ്ടേ ഉം അപ്പൊ പിന്നെ പിന്നെ പിന്നെ പന്ന് ബിരിയാണി ന്തൊക്കെ ഞങ്ങക്ക്ടക്കിടക്ക് കിട്ടും കാക്ക പണ്ടാരി ആയോണ്ടേ ഹസ്ബൻറും പണ്ടാരിയാണ് അവര വെപ്പൊക്കെ ഇണ്ടാവും
ആഹ് അതെ
അപ്പൊ പിന്നെ ചോറും അതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങക്ക് കിട്ടും
ഏഹ്
ഉം
എന്ത് ആഹ് ടൂറൊക്കെ പൊവും ഇങ്ങള് പോവാറില്ലേ
ഉം ഞങ്ങള് പോല്ണ്ടേ പെരുന്നാൾക്ക് പോവാൻ എപ്പോഴും ടൂറ് പോണ സ്ഥലം ഒന്നുഅല്ല ഇവിടെ അങ്ങനെ ടൂറിനോടായിട്ട് വലിയ ഇഷ്ടല്ല ആൾക്കാരാ ന്നാ പോകും ചെ ജും ഇവിടെ ഫാമിലിയാട്ടും പോവ ഇന്റെ ഫാമിലിന്നാ പോവ
ഏഹ്
ആഹ്
അത് ഇന്റെ ഇവിടെ അങ്ങനെ തന്നെ ഇവിടന്ന് എല്ലാവർക്കും ഇഷ്ടാണ് പക്ഷെ അവടെ ഹസ്ബൻഡന്റെ വീട്ടിൽ അങ്ങനെ ആരും പോവാറില്ല പോവും പക്ഷെ അങ്ങനെ എല്ലാരും കൂടെ ഫാമിലി ആയിട്ട് പോണം അങ്ങനത്തെ ചിന്തയൊന്നും അവിടെയില്ല
ആഹ് അത് ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലും ഇല്ല ഓല്ക്ക് ഇതന്നെ ഞമ്മടെ വീട്ടീന്ന് നമ്മള് അങ്ങളാരായിട്ട് അങ്ങനെ പോവു ഞങ്ങള് നമ്മളൊക്കെ രണ്ട് ദിവസത്തിന് പോകുവല്ലേ പെരുന്നാൾക്ക് പോകുമ്പോ എളേപ്പാന്റെ കുട്ടികളേ എല്ലാരേം കൊണ്ടിങ്ങനെ പോകും ഉം
പിന്നെ വേറെന്തൊക്കെ മക്കളില്ല
ഏഹ് ഹസ്ബൻഡ്
നാട്ടിതന്നെ രാവിലെന്താ ചായക്കൊക്കെണ്ടാക്കങ്ങള്?
ചായക്ക് ഞങ്ങള് അധികം പൂരി, പത്തിരിയാണധികണ്ടാക്ക ഇവടെ അത് അത് അപ്പം ചുട്ട് ആഹ് പത്തിരി സാധാ പത്തിരി വാട്ടികൊഴച്ച്കാണ്ട് നമ്മള് ചൂടൂലേ? ആഹ് അത അധികം പത്തിരി പിന്നെ അപ്പം ചുട്ടാല് എനിക്കൊരു നാത്തൂന്ണ്ട് അവൾക്ക് വല്യയിഷ്ടല്ല
ഏഹേ
അപ്പ പിന്നെ ഞാന് അത് പിന്നെ മക്കക്കിഷ്ടവുമാണ് അപ്പൊ വല്ലപ്പോയും അപ്പം ചുടൊള്ളു അധികം പ ത്തിരി, ചപ്പാത്തി, ചപ്പാത്തി ചുട്ടാലും പിള്ളേർക്കിഷ്ടമല്ല
അതേയോ?
ഉം ഓല് ഓൽക്ക് പറ്റെന്നെല്ല അപ്പോത്തിന് ഭൂരിഷ്ടാണ് ഭൂരിക്ക് ഈസ്‌റ്റ്ടേ ഇസ് ഉരുളക്കിഴങ്ങൊക്കെട്ട്ക്കാണ്ട്
ആഹ്
ഇസ്റ്റ്ണ്ടാക്കും അല്ലെങ്കിൽ ചെലപ്പോ ഇസ്റ്റ്ന് ഉരുളകിഴങ്ങെന്തേലും കമ്മിയാണെ ഏഹ് ഉരുളംകിഴങ്ങേ കം ആഹ് അതന്നെ ആഹ് രസം പിന്നെ അഥവാഞ് ഉരുളകിഴങ്ങു അതെ കമ്മിയാണെ ഞാൻ അപ്പൊ മറ്റേ ചോന്ത കടലല്ലേ? ആ സാദാ കടല ചോന്തേ അത്ണ്ടാക്കും അത് തേങ്ങയര - - കാതെ നല്ലോണട്ട് അത് വേവിച്ചിട്ട് കടു ക് ടെ ഉള്ളിട്ട് തൂമിച്ച് ചെയ്താ മതി നല്ല രസണ്ട് പൂരിക്ക്
ഏഹ്
ഉം അത അത അല്ലെങ്കി അതല് ഈ ചോപ്പ് കടല അല്ലെ വല്യ ഇഷ്ടല്ലല്ലോ അപ്പൊ വേ കഴിഞ്ഞോട്ടെ വിചാരിച്ച്ങ്ങാണ്ടേ?
ഉം പേൻ ഞമ്മള് ദോശ, ഓട്ടട, പിന്നെ വേ അട ഒക്കെണ്ടാക്കും പുഴുങ്ങലുണ്ടാന്നൊക്കെ പറയും അങ്ങനെന്തെങ്കിലൊക്കെണ്ടാക്കും
ആഹ് അങ്ങനെണ്ടാവുല്ലേ? ഉഴുന്നയുണ്ടാന്നറഞാ എന്താ സാധനംങ്ങനെണ്ടാക്ക
എന്ത് പുയുങ്ങലുണ്ടാന്നറിയുന്നോ അത് കൊഴക്കട്ടമാതിരി കൊഴക്കട്ടറിയോ?
കൊഴക്കട്ടയും കണ്ടാല ഇവിടെ ഞങ്ങള് പുകടണ്ടാക്കും ആട്ടപ്പൊടിയോണ്ട് പുകടാറിയും പഞ്ചസാരയും പഞ്ചസാരയും തേങ്ങക്കെട്ട്ക്കാണ്ട്
ആഹ്
ആഹ് ഓരോ ഭാഗത്തുകൂടെ എലെടാ, പൂല പൂകടാന്നൊക്കെ പറയൊല്ലോ?
ആഹ് അതെ ഞമ്മള് ആ - - അടെയുണ്ടാക്കുന്നതിന്റെ മസാലന്നെ ആണ് കൊഴക്കെട്ടിന്റുള്ളില് നെറച്ചിട്ട് ഇരുട്ടീട്ടെടുക്കുന്നയിനും പുഴുങ്ങലുണ്ടാന്നറിയല് ഞാന്നാ വിളിക്കാ ഹസ്ബൻഡ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ തേങ്ങയന്നെ ഞാൻ വിളിക്ക ഹസ്ബൻഡ് വിളിച്ചോണ്ട്ക്കുന്നുണ്ട്
ഓ ഓക്കെന്നാല്